ആ പറയടാ
ആ പിന്നെ മീനിന്റെ കഥ പോയി
ആ അതാ പറഞ്ഞത് നമ്മള് പൊരിച്ചു കഴിച്ചേ നമ്മുക്ക് ആരെങ്കിലും മുമ്പിൽ കൊണ്ട് വെച്ച് തന്നാ നമ്മള് ചോദിക്കോ ഇതെന്തൊരു മീനാന്ന്. അതെടുത്ത തിന്നത്തല്ലെയുള്ളൂ. അപ്പള് ഇഷ്ടപ്പെടും. നമ്മള് സ്വന്തായിട്ട് അതങ്ങ്ട് കണ്ടിക്കുമ്പോ നമ്മക്ക് ഒരുമാതിരി മനമടുപ്പും
തിന്നാൻ ഞാൻ മുറിക്കുമ്പോ എനിക്ക് തിന്നാൻ കഴിയില്ല. അത്ങ്ങനെ ഒരു അത് നമ്മൾങ്ങനെ മുറിക്കുമ്പോ വഴുവഴുപ്പ് വഴുപ്പായിട്ട് ഈഹ് അത് മനസൽക്ക് ഇങ്ങനെ വരും.
ആ അതങ്ങ
ആ ഹും അവര്ണ്ട് അവരുണ്ടായി ഫോണങ്ങടു കിട്ടൂല അപ്പോ ഒരാൾ പോയപ്പോ മറ്റു രണ്ടാളു പ്പം പോയി. പുള്ളരുണ്ടെങ്കിൽ പുള്ളേരെ കയ്യിലേക്കാരു
ആ ആ
ഉം അപ്പ പിന്നെ ഞാൻ നിർബ ന്ധിച്ച് നിർത്തിതാ അവടെ വല്യ ആഴൊന്നുല്ലച്ച പാടത്താണ്.
ആ ആ ന്നാലും ശ്രദ്ധിച്ചോണം വെള്ള ഒക്കെ കേറി കിടക്കുമ്പഴത്തേക്കേ ഉം എപ്പഴും ശ്രദ്ധ വേണം
ഉം
ഉം പിന്നെ വേറെന്താണ്ട് വൈകീട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്യാല്ല ച ചായടിക്കും കുടിച്ചി ട്ടില്ല കുട്ടികള് വന്ന് അവര് സ്കൂളിട്ടന്ന് ചോറ് കഴിച്ച്
ആ
എഞ്ഞിപ്പോ കൊറച്ചഴിഞ്ഞ് കേറി വരൂ അപ്പോ ചായും കുടിച്ച്
ഏ രാത്രി പിന്നെ എന്താ കൊടുക്കും?
രാത്രി ചോറ്ന്നെയാ. സ്കൂ വന്ന ഉച്ചക്കത്തെ ബാക്കിണ്ട് ഉച്ചക്ക് രാവിലെ വൈന്നേരം തിന്ന ന്നും സ്കൂൾട്ടട്ടേ അവര്ടെ വാപ്പ ശീലാക്കിയതാണ്. ചായയും കടിയും കുടിച്ചാൻ പാടില്ല. സ്കൂളിട്ട വന്ന അപ്പ ചോറ് കൊടുക്കണംന്ന് പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ ശീലായി. അപ്പ അവര് സ്കൂള്ട്ട വന്നാല് ചോറാണ് തി
ചോറ ആ പണ്ട് ആ പണ്ട് ഞങ്ങള് സ്കൂളിന്ന് വിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങള ഉമ്മിയതെ ഞങ്ങൾക്ക് ചോറായിരുന്നു തരുന്നത്. പിയാ പിന്നെ ആ പിന്നെ പിന്നെ ഞാൻ കഴിക്കത്തില്ല പി ന്നെ ഞാൻ രാവിലത്തെ എന്റെ ഇത്താക്ക് വേണം ആ എന്റെ ഇത്താക്ക് വേണം. ആ പിന്നെ ഞാനങ്ങ്‌ ങ്‌ രാ വ്ത്തെ കാപ്പിയാക്കി. ഞാൻ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട എനിക്ക് കാപ്പി വെച്ച് വാ
ആ ഇപ്പത്ത മക്കക്ക് ആ ഇപ്പത്തെ മക്കക്കതൊന്നും പറ്റൂല. ബേക്കറിയും ചായൊക്കെ വാ
ആഹ ഇവിടെ ഞാൻ പിന്നെ ജ്യൂ സാനം അടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പഴം പുഴുങ്ങി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്. അങ്ങ ഇട എന്നിട്ട് ട്യൂഷന് പോയിട്ട് വന്നതിന് ശേഷം ചോറ് കൊടുക്കത്തോള്. അതാവുമ്പ ചോറും തിന്നിട്ട് പിന്നെ എഴുതാനും പഠിക്കാനും ഒക്കെ കുറച്ച് കുറച്ചും കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള ടൈം ആകും അപ്പോഴത്തേക്ക് അത്.
പിന്നെ എന്തേലും തിന്നോ കുട്ടി ആള്? എഴുതും പഠിച്ചും കഴിഞ്ഞ് അങ്ങനെ കെടന്നൊറങ്ങയ്ക്കാരും ലെ ചെറിയ കുട്ടാ ളാവുമ്പോ എഴുതിണെടേലൊക്കെ കെടന്നൊറങ്ങു ലേ? അല്ലെ
ആ ഇട കേക്കുന്നാ?
ആ ഇപ്പ കേക്ക്ണ്ട ചെറിയ മക്കളാാവുമ്പോ ബേഗം ഉറങ്ങു ലേ ചോയിക്ക.
വേഗം ഉറങ്ങത്തൊന്നുല്ല ഒമ്പതരയൊക്കെ ആവും.
വായിക്കാനും എഴുതാന ഇരിക്കുമ്പരും അവർക്കും ഒരു ഉറക്ക കേക്കാരുംഅവർക്ക് ഇങ്ങനെ വരും.
അത് വരുന്നുണ്ട്.
ഒരു വാപ്പാന കാത്തിരിക്കുവോ വരാ ന്.
ഇക്ക വരുമ്പോ താമസിക്കും.
ഏ
ഉം ഇക്ക പത്തുമണിയൊന്നും ഒന്നും അല്ല പത്തുമണിക്ക് ഒക്കായ എൻന്റെറെ ഒക്കായെ വിളിച്ചിട്ട് എവിടെ നൽക്കുന്നന്ന് ചോദിച്ചാ പറയും ഞാൻതാ ഇന്ന അടുത്ത് നിൽക്കുവാന്ന് പറയും. വരുന്നി േല്ലന്ന് ചോയിക്കുമ്പോ ഇക്ക പറയും ഇപ്പോയാ?
ഏർ അത്ര തിരക്കുള്ള
താമസിച്ചേ വരൂ ആ പ േണ്ട അങ്ങന.
ആഹ ആ ചങ്ങായിമാരെ കിട്ടിയൽ ഇങ്ങന ഒരു കഥ പറഞ്ഞന്ന് പൂ കഴിയൂല്ല.
ക്ക് ശേഷമേ ഞാൻ വിളക്ക്ുക തന്നെ ചെയ്യത്തുള്ളൂ ഞാൻ വിളിച്ചിട്ട് എവടാ എന്ന് ചോദിക്കത്തുള്ളൂ അപ്പൊ ഇന്ന അടുത്താന്ന് പറ ഞാൻ ചോദിക്കും എപ്പ വരും അപ്പ പറയും ഒരു അര മണിക്കൂർ കൂടെ. എട്ട് മണി ഒമ്പത് മണിയക്കെ ആ വൈകിട്ട്.
ആഹ
പിന്നെ ഇവിടെ കറണ്ട് പോയി അതാണ് എനിക്ക് ഇടക്ക്. കേക്കാഞ്ഞത് അതുകൊണ്ടാണ് വൈഫൈ കട്ടായി ഞാൻ പിന്നെ നെറ്റ് ആ നെറ്റ് പിന്നെ ഓണാക്കിയത് അതാ ഉ അതാ ഇടക്ക് തായത്
അപ്പൊ വൈ ഫായി പോയി പോയാ ഉടൻ ഇത് പോണ്ട് ലേ? -
ആഹ വൈൈഫ കറണ്ട് പോയാ അപ്പോഴേ വൈഫൈ കട്ടാവും.
ആഹ ആ
പിന്നെ ഞാന അതാ പെട്ടന്ന് അങ്ങനെ നെറ്റ് ഓൺആക്കിയേ ഏ
വീട്ടിൽ വൈഫൈ വെച്ചിട്ടുണ്ടാവൂലേ?
ആഹ് ഇവിടെ ഉണ്ട്
ആഹ
ഉം ആ നെറ്റിലെലും പ്രശ്നല്ല അന്നാലും ഞാൻ നെ റ്റും ഫോണില് ചാർജ്ചെയ്തിട്ടണ്ട് പുറത്തോട്ടൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെങ്ക പിന്നെ എന്തെല് ഗൂഗിൾ പേ എടുക്കുമ്പഴത്തെക്കെ
ആ അപ്പൊ ആ അപ്പ റേൻജ് ഉണ്ടാവൂല ഫോട്ടോടു എന്തോ
റേഞ്ചിന് ഇപ്പോ റേഞ്ച് പ്രശ്നല്ലല്ലോ എവിടെ കേൾക്കുന്നത് ക്ലിയർ അല്ലേ
ആ അല്ല ഞാൻ വൈ വൈഫൈൽ കൂടെ എടുക്കാൻ പറ്റൂലേ ചോയ്ക
ഇല്ല വൈഫൈ വേറെ കണക്ഷന അല്ലേ
ഏ
നമ്മള് ഫോണിൽ ചാർജ് ചെയ്യുന്ന ഡേറ്റയും അതേപോലെ തന്നെ വൈഫൈയും വേറൊണ് വൈഫൈ നമ്മളല്ലാതെ സെറ്റ് ഓഫ് ബോക്സ് ലൈൻ കണക്ട് ചെയ്യുന്നതാണ് പോസ്റ്റ് വഴി ലൈൻ കണക്ട് ചെയ്ത് വരുന്നതാണ് കേബിള് വഴി അത് നമ്മളിങ്ങനെ
മം അതുകൂടെ അത് വൈഫൈ ഓൺ ആക്കിങ്ങാണ്ട് ഗൂഗിൾ പേ ഒന്നും കേയറാൻ പറ്റൂലേ ചോദിക്ക
വൈഫൈ അത് നമ്മട വീട്ടിൽന്നാലല്ലേ കിട്ടു
ആഹ ശരി ശരി ആ ഞ
കടകളിലൊക്കെ പോകുമ്പോ വൈഫ ഇട്ടത്തില്ലല്ലോ
ആഹ അത്
ആഹ അപ്പഴ വേണ അല്ലേ അങ്ങനെ എഴതിടുന്നതാ പിന്നെ കോളിന്റെ തും കാണും സാധനം കാൾ പറഞ്ഞ കാര്യം വിളിക്കാത്ത ഒന്നുംല്ല ഇപ്പൊ ഈ കാര്യ എ ഏയ്യോ ഏ
ഹലോ
ഹലോ
ആഹാ ആ ആ കേക്കണില്ലേ,?
ഞാൻ കേക്കുന്ന്ണ്ട്
അതെന്താ ഞൻ ഇത് ഹെഡ്സെറ്റ് കുത്തിക്ക്‌ന്ന് ഹെഡ്സെറ്റ് ചാർജ് കഴഞ്ഞു
ആഹ് അതാ
ആ അതാണ് കേക്കാഞ്ഞത്
ആ ആഹ ഉ ഞാൻ സാധാ കോള് ചെയ്താലുവേ ആ ചാർജ് ചെയ്തിട്ട് ന്നാലുംആരെയും വിളിക്കതോന്നുല്ല പിന്നെ ഇതുപോലെരെങ്കിലും വിളിക്കുന്നെങ്കി വാട്സപ്പ് വഴിയുള്ള വിളിയനെ
ആഹ
ചറ്റ വഴിയുള്ള വിളിയാണ് കൂടുതല മറ്റത് അങ്ങനെ വിളിക്കാറല്ല
ആഹ
കറണ്ട് പോയപ്പോ ഉടനെ നല്ല ചൂട എന്നാ അവര് മഴ പെയ്തതുണം
ആഹ് ങ്ങാഹ് ചൂട്ണ്ട്
ചൂടുണ്ട് ഇവിടെൊക്കെ നല്ല ചൂടുണ്ട്
ഏ അമ്മ ഭയങ്കര തണുപ്പങ്ങള് പോയ പോയ വ ക്കായിട്ടാ തോന്നണ നല്ല
ആഹ അതുകൊണ്ടതണപ്പ ല്ലേ
ഉം പുഴന്റെ സൈടാ ഞങ്ങള ഇവിടെ ഉ
ആ ആ അപ്പൊ നല്ല സീനറി ആയിരിക്കുംല്ലേ
ഉ ഫോട്ട എടുക്ക പുല്ലും കാ പു പുല്ല് ഒന്നായിട്ട് മുളച്ചിക്കാണ് മഴ പെയ്തപ്പളേ എത്ര പെട്ടെന്ന് എന്ന പുല്ല്ങ്ങട് മൊളച്ച് പൊന്തീക്ക്ണ്
എന്നാലും ആ ഒരു പച്ചപ്പും പുഴയുടെ സൈഡൊക്കെ കാണാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ നല്ല രസായിരിക്കത്തില്ലേ ഉം അയ്‌ന് നിങ്ങക്ക് കാണുന്നോർക്ക് അത് വലിയ വില ആഹ് വലിയ വില കാണത്തില്ല
അത് ശരിയാണ് എന്തൊക്കെ
വേറെ എന്താ ഇണ്ട്
വേറെന്താ നല്ല വിവരം ഇങ്ങള് മാത്രെള്ളൂ അവിടെ ഇങ്ങക്ക് ഇളേച്ചി മൂത്തച്ചിയൊന്നൂല്ലേ
ഇവിടെ ഇക്കായും ഞാനും മക്കളും ഇക്കാടെ ഉമ്മായും ഞങ്ങള് ഇത്രയും പേര് ഈ വീട്ടില്. പിന്നെ ഇക്കാക്ക് രണ്ട് ഏഹ് അനിയൻമാരൂണ്ട്. അവര് രണ്ടു പേരും വേറെ വേറെ സെപ്പറേറ്റാണ്
ഉം നാത്തൂമാരില്ലേ
നാത്തൂമാരില്ല
ഉം
ഉം അമ്മായിഅമ്മ മാത്രമേ ഉള്ളൂ അമ്മായി അച്ഛനും ഇല്ല ഉം പിന്നെ അവിടെ അങ്ങ് എന്റെ വീട്ടില് ഇതേപോലെ ഞാനും ഇത്തായും ഉമ്മായും വാപ്പായും ഉമ്മച്ചാമ്മായും
ഉമ്മച്ചാ പറഞ്ഞ ഇമ്മാന്റെപ്പായിക്കാരം
ഉമ്മ എന്റെ ഉമ്മയുടെ എന്റെ ഉമ്മയുടെ ഉമ്മ ഉമ്മച്ചാമ്മ
ആഹ്
ആഹ് പിന്നെ ഇത്തായെ ആ ഉമ്മുമ്മാന്ന് പറയുന്നത് ഞങ്ങള ഉമ്മച്ചാമ
ആഹ്
ഇത്താ ഇത്താടെ കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടില് ഹസ്ബന്റിന്റെ വീട്ടില് ഞാന് ഇവിടെയും. ഇപ്പ അവര് മൂന്ന് പേരും മാത്രം അവിടെ
ആഹ് ഉം
ഹലോ വീണ്ടും പോയോ
ഇല്ല ഇല്ല കേക്ക്ണില്ല പോയിട്ടില്ല
കേട്ടില്ല
കേക്ക്‌ണില്ല
ഹലോ
ഹലോ എനിക്ക് കേക്ക്ണ്ട് ആഹ് കേക്ക്ണ്ട്
ആഹ് പറഞ്ഞോ
ഉം പിന്നെ ഇങ്ങക്ക് ഇങ്ങള് വല്ല ജോബ് പോണുണ്ടോ ചോയ്ക്ക. ജോബിനൊക്കെ പോണുണ്ടോ
ഇടക്കെട‌ക്ക് എനിക്ക് കറക്റ്റ് കോള് കിട്ടുന്നില്ല
ഏ
കേൾക്ക്ണ്ടല്ലോ ഇങ്ങക്ക് ഇൻക് നല്ലോ കേക്കണ്ട്
ആഹ് എനിക്ക് ഇപ്പൊ കേക്കാം പറഞ്ഞോ
ആഹ്
ഉം
ജോബ് അല്ലാ ജോ ജോലി ഉണ്ടോ ചോയ്ക്ക ഇങ്ങക്ക്
ഇല്ലടാ ഇല്ല ഇല്ല മറ്റേ ഓൺലൈൻന്റെ ചെറിയ പരി പരിാികൊക്ക ഉണ്ടായിരുന്നു പ്രസിറതും അന്റെ ഓർണമെന്സിന്റെേക ആ അതിന്റെൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു അല്ലാതെ വേറ പിന്നെ പുൊറത്തോട്ട് പോയി നിന്ന് വ ചെയ്യാനുള്ള ഇത് കിട്ടത്തില്ല കുറ്റങ്ങളെക്ക കൊ ഉണ്ടാക്കാനും വരാനും ഒക്കെ നൂറ്തവണ ഓട്ടമുണ്ട്
ഹ ഹ
െ നമ്മള് രാവിലെ ഇറങ്ങി പോയി വൈകിട്ട് വന്ന് കേറിയാല് ഇതിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല
ആഹ
ഉം അങ്ങനെണ്ടാവുന്ന നോക്കുന്നില്ല
ഉം
പിന്ന
ന്ന ആയിക്കോട്ടെ ഞാൻ വിളിക്കാ ട്ടോ
ഓ എന്നാ പിന്നെ ശെരിയെടാ
ആ